സെ എല്ലാവരും ഇതാണല്ലോ പ്രശ്നോ എല്ലാവർക്കും എപ്പോയും ഉറക്കാണല്ലോ രാവിലെ പ്രഭാത സമയത്ത് നേരത്തെ വിളിക്കാൻ തുടങ്ങിയിരുന്നു താങ്കളെ എപ്പോഴും താങ്കൾ ഉറക്കത്തിൽ നിന്ന് എഴുനെറ്റിട്ടില്ലേയ്
അ അതെ എ ഒരു കുറച് സമയം കൂടി ഒറങ്ങണംന്ന് ആഗ്രഹിച്ചു പോയി ഞാനിന്നൽ
താണ്
ആ തെ ങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ട് അപ്പോ അതുകൊണ്ട് ഞാൻ കുറെ സമയം ഇപ്പോൾ രാപകല പകൽ സമയം ഞാൻ ഉറങ്ങി പോവാറുണ്ട്
ഇതാണ് മനുഷ്യരുടെ പ്രശ്നം ജീവിതത്തിലെ ഏതൊരു ഡോക്ടറാദ്യം പറയുന്നത് ഒരു മനുഷ്യൻ കറക്റ്റ് കൃത്യമായിട്ട് ആറ് മണിക്കൂർ ഉറങ്ങിയാലേ ആ വ്യക്തിക്ക് ആ ദിവസം ഒരു ക്ഷീണവും ഉണ്ടാവുക ഇല്ല എന്ന് എന്നള്ളതാണ് ആഹ് ഏറ്റവും നല്ല സമയം രാത്രി ഒരു പത്ത് മണി മുതല് ഒരു നാല് മണി അഞ്ച് മണി വരെ ഉറങ്ങുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ തലമുറയിലെ ജ വ്യതി ആളുകളുടെ പ്രശ്നം എന്താ ചോദിച്ചാല് രാത്രി ഒരു മണി രണ്ട് മണിക്കേഷ ഒ റങ്ങിയിട്ട് രാവിലെ പത്ത് മണിവരെ ഉറങ്ങാ എറ്റവും പ്രാധാന്യമുള്ള സമയമാണ് രാവിലത്തെ ആ ഒരു പ്രഭാത സമയന്നുള്ളത് ആസ് സമയത്ത് നമ്മൾ എന്ത് പഠിച്ചാലും പെട്ടന്ന് മനസ്സിൽ നിൽക്കുകയും ചെയ്യുമെന്ന് ഈ ശ ശാസ്ത്രല്ലാ അംഗീകരിച്ചതാണ് ആ സമയത്ത് നമ്മൾ ഉറങ്ങ്യ നമ്മുടെ ജീവിതം വെറു നശിപ്പിക്കുന്നതെ ന്തിനാണ് രാത്രി നേരം വൈകി ഉറങ്ങിയാല് നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമുണ്ട്
ശരിയാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞാൻ ചെറുപ്പകാലങ്ങളിൽ ഞാൻ കൺ കണ്ടതായിരുന്നു എൻ്റെ പ്ര പ പ്രഭാത സമയങ്ങൾ ഇപ്പോൾ ഞാൻ രാവിലെ എഴ്ന്നെ എഴ്ന്നെ എഴുന്നേക്കാറില്ല എന്താണെന്നറിയില്ല ഞാൻ കുറ ഒരുപാട് സമയം മൊബൈൽ ഫോണിലും മറ്റ് കാര്യങ്ങളിലുമായിട്ട് ഞാൻ ഇങ്ങനെ ന്നെ രാത്രി സമയങ്ങൾ ചെലവഴിക്കുമ്പോ എനിക്ക് പകൽ സമയം അത് കഴിഞ്ഞഞ് ഉറക്കം വരുകയാണ് എനിക്ക് പ്രഭാത സമയ ഒറങ്ങ എണീക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ കടന്നു പോോയി ഇപ്പോൾ എനിക്ക് പ്രഭാതം എന്താണെന്ന് പോലും ആ ഒരു ഓർമ്മ പോലും യഥാർത്ഥത്തിൽ എനിക്ക് കിട്ട്ന്നില്ല അത്രത്തോളം ഞാൻ ആധിനെ മറന്നിരിക്കുകയാണ്
അതാനല്ലാവരുടെയും പ്രശ്നം പണ്ട് ആണുങള് കാലങ്ങളിൽ ചെറുപ്പകാലങ്ങളിൽ നീ ആയാലും ഞാനായാലും എല്ലാവരും കൃത്യ സമയത്ത് ഉറങ്ങുകയും കൃത്യ സമയത്ത് എഴ് ന്നേൽക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാല് മൊബൈൽഫോ ഫോണുകൾ എല്ലാവർക്കും കിട്ടിയപ്പോൾ എല്ലാവരും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി മൂന്ന് മണിവരെ മൊബൈൽ കളിക്കും അതിനു ശേഷമാണ് ഉറങ്ങുന്നത് ഇപ്പം നിങ്ങളെല്ലാ മറ്റു ആളുകളോട് ചോദിച്ചു നോക്കും ആർക്കും രണ്ട മണിയാവതെ ഉറക്കം വരുന്നില്ല കാരണം എന്താണ് അതുവരെ മൊബൈൽ ഉപയോഗിച്ചത്കൊണ്ട് ആ സമയത്തെ എല്ലാവർക്കും ഉറക്കം വരുകയെള്ളു അവനവൻ്റെ ഉറക്കം വരെ ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ആളുകൾ പറിനത് അതുകൊണ്ട് നമ്മളിപ്പോയെ പത്ത് മണി കുറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നമുക്കാ സമയത്ത് ഉറങ്ങാൻ പറ്റൂല്ല നമ്മോൾ ഇപ്പോൾ തന്നെ ഉറങ്ങാൻ ശ്രമിക്കണം
നമ്മൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ് പല ആളുകൾക്കും ഉറക്കം തീരെ വരാ തീരേ വരാൻ പറ്റാത്ത ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരിക്കി ഒരു രാത് രാത്രി പോലും ഒരു പകലും ഉറങ്ങാൻ പറ്റാതെ ഓരോ മരുന്നുകൾ കഴിച്ചു കൊണ്ട് അവര് അങ്ങനെ കഷ്ടപ്പെടുകയാണ് അവർക് ല്ല അതെ എന്നിട്ട് നഞമ്മൾ നമ്മൾ ആ നിലയിലോട്ടാണ് ശരിക്കും പോകുന്നത് ഏഹ് ഈ ഓരോ ദിവസും ഇങ്ങനെ ഉറക്ക ഒഴിച്ചു ഒഴിച്ച് അത് നമുക്ക് ഉറക്ക കം ഇല്ലാതെ അന്ന് രാത്രി രായാത്രികൾ ഉറക്കമില്ലാതെ ഇങ്ങനെ കടന്നു പോയികൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത് നമുക്ക് അങ്ങനെ ശീലമായി മാറിയിരിക്കുകയാണ് അപ്പോ അതൊക്കെ
നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹാണ് ഈ ഉറക്കം എന്നുള്ളത് പല ആളുകളും ഇന്ന് പല ആളുകളും ഉറക്ക കുളികകൾ കഴിച്ചതിന് ശേഷമാണ് ഉറങ്ങുന്നത് അവർക്ക് എത്ര നേരം കടന്ന്ട് ഉറക്കം വരുന്നില്ല ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ അവർക്ക് കുറങ്ങണമെങ്കിൽ നിർബന്ധമായും ഉറക്കക്കുളിക കഴിക്കേണ്ടി വരുന്ന അവസ്ഥ പല ആളുകളും ഇത് നേരിട്ടടുന്നുണ്ട് ഞാൻ താങോടും പറഞ്ഞു ഇതാണ് താങ് ഇനിയും നേരം വെകി ഉറങ്ങിപ്പോയാൽ താങ് ഇത്തരത്തിലുള്ള ഒരു രോഗത്തിന് അടിമപ്പെട്ടു പോകുകയും പിന്നീട് ഉറക്ക് കുടിക കുടിക്കാതെ താങ്കൾക്ക് ഉറങ്ങാൻ പറ്റുകയില്ല
ശരിയാണ് പല പല രോഗങ്ങൾക്കും ഈ ഉറക്കം കാരണമാകുന്നുണ്ട് പല ഡോക്ടർമാര് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ അപ്പൊ ഇത് മയ് മു ഞമ്മൾ ഈ ശീലം മാറ്റി ഞമ്മൾ ഒരു നല്ലൊരു ശീലം കൊണ്ട് വരേണ്ടതുണ്ട് അപ്പൊ ഉറക്കം ഞ ഞാൻ അറിയാതെ തന്നെ ഞാൻ അറിയാതെ പല കാര്യങ്ങളിലയി ക്ക് നമ്മൾ ഉറക്കം ഇല്ലാതെ ഓരോ രാത്രി പണികള് ഇട്ത്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും കടന്നു പോയ്കയാണ് ചില ദിവസങ്ങളിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട് ആ സമയങ്ങളിൽ എനിക്ക് രാത്രി തീരെ ഉറങ്ങാൻ പറ്റാറില്ല പകലാണ് ഞാൻ ഉറങ്ങുന്നത് പഷെ അത് എനി ആ ദിവസം എങ്ങനെയാണെന്ന് പോലും മനസ്സിലാകുന്നില്ല ഓരോ ദിവസവും കടന്നു പോകുന്നത് ഒരു ദിവസത്തിന്റെ തീയതി പോലും ഞാൻ മറന്നു പോവുകയാണ് അങനതെ സാഹചര്യ
ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് രാ രാത്രി നിങ്ങൾക്ക് ജോലി വരുന്നുണ്ടെങ്കിൽ നിങളാ ജോലിയെ ഉപേക്ഷിക്കണം എനിക്ക് ഞ എനിക്കും പ പ ആദ്യ കാലങ്ങളിൽ എന്റെ ജോലിഎന്ന് നൈറ്റ് ഡ്യൂ രാ രാത്രി ഡ്യൂട്ടികളെരാത്രി വർക്കും പ്രവർത്തനങ്ങളായിരുന്നു ഞങ്ങനെ രാത്രി ഏഹ് ഒരു മാസം രണ്ടു മാസം ഒരു കൊല്ലം വരെ ഞാൻ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് അതിനു ശേഷം എൻറെ ശരീരംമാകെ ഇല്ലാതെയാവുകയും എനിക്ക് ആകെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ കടക്കേണ്ടി വന്നു കാരണം ഉറക്കം കാരണം എന്റെ ശരീരം ആകെ തളഅ് ഉറക്കമില്ലാത്തത് കാരണം എന്റെ ശരീരം ആകെ തകർന്നു പോവുകയും ഞാൻ ആകെ മറ്റൊരു ഒര് രീതിയിലാകുകയും ആരോട് സംസാരിക്കാനും പഠിക്കുന്നതൊന്നും മനസ്സിൽ കയറാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ് തയിലേക്ക് കടന്നുപോയി ആ സമയത്ത് എന്നോട് എന്റെ ഡോക്ടർ പറഞ്ഞ് കൃത്യമായിട്ട് രാത്രി ആറ് മണിക്കൂർ ഉറങ്ങിയാല് നിനക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല പിന്നീട് ഇപ്പോളുള്ളത് കണ്ടില്ലേ ഒരു നാപ്പത് വയസ്സാവുമ്പത്തിന് എല്ലാരും വയസ സാവുന്ന ഒരു രൂപത്തിലേക്ക് മുടി നരച്ചു താടി നരച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ അതൊക്കെ നമ്മള് ഉറക്കം നേരം വൈകി ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഓരോരോ കാരണങ്ങളാണ്.
അത് അത് മാത്രമല്ല കണ്ണിന്റെ അടിയിലുള്ള ആ കറുപ്പ് കളർ അത് വീ ഈജോണ്ട് ക കളർ വരുന്നത് തന്നെ ഉറക്കമില്ലായ്റ്റമ്മയുടെ ല ക്ഷണാണ് അപ്പോള്ള അപ്പോൾ ഇങ്ങനെഇങ്ങ് പ പല രോഗങ്ങൾക്ക് ഇത് പ്രത്യേച്ച്. ഓരോ ഉം ഉം ഈഹിഹ് ഹയ് ഉറക്ക സമയം ത്ത് ആണ് നമ്മുടെ ഈ ശരീരത്തില് ഓരോ രോഗപ്രതിരോധ ശേശേഷിയാ വളവ് ആഹ് അളവ് കൂടുന്നത്. ആ സമയത്താണ് ഞമ്മളെന്ത് ഈ ഉറക്കമില്ലാതെ ഓരോന്നും ചെയ്തുകൊണ്ട് ഞം ഞമ്മുടെ ശരീരത്തെ പണിയെടുപ്പിക്കുകയാണ് നമ്മൾ ആ സമയത്ത് ചെയ്യുന്നത്. പ്പൊ അ അത് അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോ ജോലി ഭാരമാവാം അല്ലെങ്കിൽ ഞമ്മള് പണം ഉണ്ടാക്ക ആൻ വേണ്ടി എന്തെങ്കിലും ഓരോ ഏർപ്പാടുകളിലാവാം പക്ഷെ അതൊക്കെ ഞമ്മൾ ആ സ്ഥിതിയെ നിക്ക് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്.
അതെ അതെ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് പ്ര പല അപകടങ്ങളും ഉണ്ടാകാനുള്ള കാരണം പ്രധാനമായിട്ടും. അവൻ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഉറക്കം വന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയതിനെ തുടർന്ന്- അ ഒഅ് ഏ എതിരെ വരുന്ന വാഹനത്തിൽ പോയി ഇടിക്കുകയും. ആഹ് വാഹനത്തിൽ ഉണ്ടായിരുന്ന കുടുംബം അടക്കെ മരിച്ചു പോവുകയും ചെയ്ത ഒരുപാട് വാർത്തകൾ ഞമ്മള് കേൾക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രധാന കാരണം അവൻ രാത്രി കണ്ണ് ഉറങ്ങാതെ പ്രഭാത സമയത്ത് നേരത്തെ എഴുന്നേൽച്ച് തന്റെ കുടുംബവുമായിട്ട് എവിടെയൊക്കെയോ യാത്ര പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പലഅപകടങ്ങളും സംഭവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് എവിടെ പോകാനുണ്ടെങ്കിലും എത്ര വലിയ ജോലി ചെയ്തോ, എത്ര ഭാരമുള്ള വർക്ക് ചെയ്തോ, പ്രവർത്തനം ചെയ്തോ, പ്രശ്നമില്ല പക്ഷെ കറക്റ്റ് സമയം നിങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം ഉറക്ക ത്തിന്ന് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലാ എങ്കിൽ ഭാവിയിൽ നിങ്ങൾ അതിന് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും അതിനായിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഏഹ് ദി ദി ദേ സ്ഥിരമായിട്ട് മരുന്നുകൾ കുടിക്കേണ്ടി വരും ഒരുപാട് ആളുകളെ എനിക്ക് അങ്ങനെ പരിചയമുണ്ട്. പല ആളുകളും എന്നോട് പറയാറുണ്ട് നിക്ക് ഉറക്കം വരുന്നില്ല. ഇന്ന സമയമാവാതെ എനിക്ക് ഉറക്കം വരുന്നില്ല ഞാന് മരുന്ന് ഗുളികകൾ കുടിച്ചതിന് ശേഷമാണ് ഉറങ്ങുന്നത് എന്നൊക്കെ
ആ അതെ അതെ ഇഅ് സാഹ് ഇതിപ്പോ പ്രഭാത സമയത്തുള്ള ഓരോ ഏഹ് പ്രവ ഏഹ് ഓരോ ഓരോ കർമ്മങ്ങള് ഏർപ്പെടുന്ന സമയ ഓർ വേർപ്പെടാൻ വേണ്ടി എഴുന്നേക്കാൻ നമ്മൾ വിറ്റ് വിചാരിച്ചു ഉറങ്ങുമ്പോ അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ല. പ്രാർത്ഥനകളില് ര പ്രധ ഏഹ് പ്രധാനമായും പല മതങ്ങളിലും ഇത് പ്രിന്നെ പ്രഭാത സമയങ്ങളിലാണ് ഈ പ്രാർത്ഥനകൾ ഉള്ളത്. ആ സമയത്ത് ഞമ്മക്ക് അതിന് വേണ്ടി ഉണരാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് വളരെ- പരിതാപകരമായ ഒര്അവസ്ഥേണ് അപ്പോൾ ഈ
ഈ ഉറക്കം ഒയ്പേഷിച്ചാല് ശരീരം വീക്കാവുകയും സ്വന്തം കുടുംബം തന്നെ താങ്കൾ ഉപേക്ഷിച്ചച്ച് പോകാൻ കാരണമാകും. താങ്കൾക്ക് ഒന്നിനും കൊള്ളുന്നില്ല താങ്കൾ പണിയു ചെയ്യാൻ കഴിയുന്നില്ല താങ്കളോട് എനിക്കൊരു ഉപകാരവുമില്ല എന്ന് പറഞ്ഞ് പല ആളുകളും താങ്കളെ ഉപേക്ഷിച്ച് പോകാൻ വരെ കാരണമാകാം
ശെരിയാണ് താങ്ങൾ പറഞ്ഞത് വളരെ അധികം ശെരിയാണ് ഈ കുടുംബ ബന്ധവും ഞമ്മൾ പുലർത്തുന്ന ആ സമയത്തും നമ്മക്ക് ഒരു ഉറക്കം ഇല്ലാത്തത് കാരണത്താൽ ഞമ്മൾക്ക് അവരോട് എങ്ങനെ ഒരു അതിനു ഒരു ഒഴിവ് പോലും കിട്ട്ണ്ല്ല. യഥാർത്ഥത്തിൽ ഈ ഒരു ഓരോ പണിയെടുക്കുമ്പോളും ഒര് വേലക്കെയ്യും ഓ ഓ ചെറിയ മാറ്റക്കം മൂ
താങ്ങൾ മനസ്സിലാക്കാൻ താങ്ങള്ടെ എടക്ക് ശബ്ദം എനിക്ക് കേൾക്കാതെ വെരുന്നുണ്ട്
ആഹ് താങ്ങളാെന്ന് ശരിയാക്കേണ്ടതുണ്ട് താങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കു ഞാൻ പറയുന്നത് ഞാൻ എന്റെ ജീ
ആഹ് ഉം